ലോ..
ആഹ് എന്തൊക്കെയുണ്ടോ വിശേഷം
നല്ല വിശേഷം എന്തൊക്കെയുണ്ട്
ഞാൻ ഫുഡ് കഴിക്കനായി അപ്പള അങ്ങള് വിളിച്ച് ഓ സുഖം തന്നെ അഹ്‌ ആഹ് ഞാനേ നിങ്ങളൾ അങ്ങോട്ട് വിളാൻ നിക്ക്കാനി അപ്പ ഞാൻ പിന്നെ വെച്ച് ഫുഡ്ക്കെ കഴിച്ചി പയറ്റ് ന്ന് വിളിക്ക വിചാരിച്ച്. എന്തൊക്കെണ്ട് മഴ ഇണ്ടോ അവിടെ
നല്ലതന്നെ മഴ ഇത്ര നേരം നല്ല മഴയയിന്ന്
ഏഹ്. ഇവടീംണ്ട് ഇവടീണ്ട് മഴ ന്ന് തണ്ത്ത്. ആഹ..
നാലഹ ഇന്ന് നല്ല തണ്പ്പുണ്ട് പൊറത്ത്കൊന്ന് നോക്കാവയ്യാ.. പെരുംമായേണ്..
ആഹ്.. അതന്നെ വിടിംഅതന്നെ. പഷെ അങ്ങനെ നിർ നിർത്തി നിർത്തി നല്ലമയ.. ക്കാറ്ണ്ട്. പഷെന്താ ഓവറായിട്ട് കുലുക്കി പെയ്യ്ണില്ല. ന്നാലും പെയ്യ്ണ് ണ്ട്..
ആഹ് കഴിഞ്ഞറാശ്യത്തെമാരിള്ള അങ്ങൻത്തെ മയൊളൊന്നുല്ല്യ..
ഇല്ല. ന്നാലും മഴണ്ട് പെയ്യുന്നുണ്ട് അയ്നി.. ജൂണിന്റെ മുമ്പായിട്ട് നമ്മക്ക് നല്ലം പെയ്ത്. പിന്നെ ജൂണ് സ്റ്റോ ആ പിന്നെ ന്നാ നിന്നോയി ല്ലേ പിന്നെ ആം.. ഇപ്പൊ രണ്ടാമത് പിന്നെയാണ്ത് സ്റ്റാർട്ട് ചെയ്ത..
മ്മ്ഹ് ഹ്..
മക്കളൊകെഒറങ്ങിയോ..
ഇല്ല്യ ഒരാളെന്നെള്ളൂ..
ആഹ് ഒരാളന്നൊ ഓന്. മ്മ് ചെറുതാവുലെ..
അല്ല ഓന് പത്താ ക്ലാസ്സിലാണ്.
ഏഹ ഹ് എ സ ൽ സി ട്യൂഷനൊക്കെ ട്യൂഷൻടുന്നുണ്ടോ..
ഏ ട്യൂഷന്നോണ് ണ്ട്..
ഒൻ എത്രളാസ്സ ട്യൂഷന് ഓവാൻ തൊടങ്ങി..
ഓന് ഫസ്റ്റലെന്നെ തൊർക്കണെന്റെ മുന്നേ..
തന്നെ അല്ല ഒമ്പ് അല്ല ഒമ്പന്ന്പൊന്നൊ തൊടങ്ങിന്ന ഒമ്പത് പോന്നോടങ്ങീന്ന..
ഇല്ല്യ ഒമ്പീന്ന് പോയിട്ടൊന്നില്ല്യ പത്ത്ന്ന് പോണള്ളൂ പറഞ്ഞിട്ട് കേക്കൂല..
ഇബടെ അയിന് ഒൻമ്പ് ഞാൻ ഓനി ഇഷ്ടാ ഒമ്പ്ന്ന് പോവാൻ പഷെ ന്റെദ്യപ്പളാ പർണി ആദ്യം സ്.. സ്കൂള്ത്ത് പുസ്തകത്തിള്ള നോ പുസ്തകം തൊറന്നോക്കിക്കും ഏത് നേരം മൊബൈല്മല..
അതന്നേണ്. എല്ലടത്തു അതന്നെണ് ഇബടെ.. ഇവിടെപ്പോ പത്താം ക്ലാസ്സാണ് ട്യൂഷന ഏ് രാവിലെ ട്യൂഷന് പോണം ഏഴ് മണി.. ക്. ഞാൻ ട്യൂഷൻ എത്ത്ണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊരു മോർണിംഗ ക്ലാസ്സ്സ്സ്.. ക്കുള് അത് കെഴിഞ്ഞിട്ട്.. വീണ്ടു സ്കൂള ക്ലാസ് ഹ്ഹ ഇതേഒള്ളു.. ഇന്നട്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൻക്ക് വൈകുന്നേരം ഓൻ.. ഫുട്ബോൾന്റെ ക്യാമ്പ്ണ്ട്.. ന്നട്ട് ഏഴ് മണി കെയ്യും വീട്ടിലെത്തണങ്കി..
തന്നെ ഇത്.. കൊ ഈ മൊ വടെപം ഇൻകറീല ഈ മക്കളെങ്ങനെ മൊബൽന് ങ്ങനഅഡിഷൻ ആയി പോയത് ന്ന് ഏത് മോനാണ് അധികം ഞാൻ മ്. പെൺകുട്ടിളെ നല്ലോം ടുത്ത്ക്കും ഇവൻ ഗെയിം ഇരുപത്തി..
അതന്നെ ആ ഗെയിമ്ള്ളതോണ്ട്... തന്നെയാണ് ഇപ്പൊ ഈ കൊറോണ കാ അന്നാ കൊറോണ വന്ന ഏതുനാലാണെ ഈ മൊബൈല്മ്മ ങ്ങനെ.. ക്കലായത്. ഈ കുട്ട്യോള് പഠിക്കാനൊക്കെ അമ്മള് ഫോൺ കൊടുത്തിട്ടുണ്ടാക്കിട്ടൊക്കെങ്ങനെ.. ഇരുന്ന്ട്ടാണ് ഇങ്ങനെ ഫോണ് അഡിറ്റായത് ഞാൻ പറയു.. അഡിറ്റാണ് അഡിറ്റാണ് രണ്ട് മാസം സ്കൂൾ വെക്കേഷൻല് ട്യൂഷനണ്ട് കെയി ഞ്ഞ് വന്ന ഈ ഫോണ്.. അത് ഓൻ ഒറ്റക്കൊന്നല്ല. ഇവിടെ നറച്ചും കുട്ടിയാളാണേക്കാരം..
ആ താഴേന്ന് കേർ ഞാൻ ഞാൻ ന്തെയ്യുന്നറിയൊ ഗെയിമൊക്കെ ഡീലീറ്റാത് കളീം.. ഈ മൊബൈൽ. ഗയിംണ്ടല്ലോ ആഹ്കെ ഡീലീറ്റാക്കി കളീം പിന്നി വൈന്നേരവുബോ പിന്നി. അങ്ങനെ.. ന്നെ എവിടുന്നെങ്കിലൊരു വൈഫൈ ആ്..
റ്റ് ഓര് എത്രേ എംബിന്റെ കൊ താണ് മൊബൈൽലാണ് കയറ്റല്.. എന്നട്ട്പ്പോവിടെ ഇന്റെ ഫോണ് ന്റെ ഫോൺ താക്കിട്ട് എന്നിട്ട്പ്പോ ഓന്റെപ്പ വന്നപ്പോ.. വേറരു ഫോണ് കൊണ്ടന്നീന്ന് അപ്പൊ ഇന്റെ പയേ ഫ് ഫോണ് ഓന്ക്ക് കൊടുത്ത്ക്കാണ്ട് അങ്ങനെ ആക്കിയ ഓന്റെപ്പ പുതിയേ ഫോൺ വാങ്ങി ഓന്റെ... പ്പാക്ക്. അപ്പോ ഓന്റെ.. ഇപ്പാന്റെ പഴേ ഫോണ് ങ്ങട്ട് കൊണ്ടന്ന്. വടെ ഓന്റെപ്പ നാട്ടിലുപയോഗിക്ണ ഒരു സിമ്മ്ണ്ട് ആപ്പ്.. അപ്പ ആ സിമ്മിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ആ ഫോണ്ങ്ങണ്ട് നാട്ടിലി വിടെ വെക്ക.. വക്കാൻ മേണ്ടീറ്റ് അതില് സിമ്മിട്ടിട്ട് ഏത് കാര്യങ്ങളും. അക്കൗണ്ടും കാര്യങ്ങളും അങ്ങനത്തൊക്കെ ഉണ്ടാവൂല്ലോ അതൊക്കെ താക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പ ആ ഫോൺ ഇപ്പൊ ഓന്റെ കൈക്കലാണ്.
ഓന്റെ കയ്ലായി ഇവിടിതന്നെ എന്റെ പുയ്യാപ്പള എന്തെയ്ത് മക്കൾക്കൊരു ഫോണ് വാങ്ങി മ തക്കം കൈയ്യിലങ്ങോട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞത് അതോട് കൂടീട്ട് ന്റെ ചെറുത് നല്ലോണം പഠിക്കിലേനി ഇപ്പം ചെറുത് പുസ്തകം തൊട്ട് നോക്കണില്ല എനിക്ക് സങ്കടാണ് കാര നമ്മളാണി കഷ്ടപ്പെടുന്നെ മക്കള് പഠിക്കാൻ ആണങ്ങക്കതങ്ങനെ അറിയണ്ട നമ്മളല്ലേയീ ചെറുപ്പത്തിൽ ദേ മക്കളെ ഇകൂടത്തിലിരുന്ന് പഠിപ്പിച്ചിതാക്കിയെടുത്തിട്ട് കൊറച്ചങ്ങ് കഴിഞ്ഞപ്പോ ഇപ്പോ ഇതന്നെ ഫോണ്ന് അഡിഷൻ ആയി കെടുക്കാ രണ്ടാമത്തോളങ്ങനെ ചെയ്യൂലാ രണ്ട ഓളങ്ങനെ ആഹ് ഓനങ്ങനെ ഫോണ് മൽങ്ങനെആരെങ്കിലും കൊടുത് ഇടുത്തങ്കിലേ ള്ളൂ ചെയര്‌ത് എന്ന് പറഞ്ഞ ൽ ഇതാക്കൂല നേരെ മറിച്ച് മൂത്തതും ചെറുതും എൻ്റെ മക്കളേ അത് എന്താണ് അയിനരാ മരായി പോയണ് എന്നടപ്പ ഞാൻ എന്നോട് ഞാൻ പഠിക്കു ഞാൻ തീരെ കൊടുത്തിട്ടവരെ ഹോട്ടസ്പോട്ടോണാക്കി ടീച്ചറ് പഠിക്കാനുള്ള വിട്ടണ് അതി ഫോണില് യൂട്യൂബ് നോക്കിട്ടാ പഠിക്കേണ്ടേന്ന് പറഞ്ഞട്ട് എന്നിട്ടല്ലെന്താവും ആ അത് മാറ്റിച്ചിട്ട വേറലേ ഗെയിം എന്തെൻകിലു കാർട്ടൂണെ ഡൗൺലോഡാക്കി വക്കും
ആഹ് അങ്ങനെ തന്നേണ് ഇവടെപ്പോ ഈ സ്കൂള്ട്ട് വന്നാലേ ഇപ്പൊ ട്യൂഷന് രാവിലെ അവിടൊ ഓ എനി ട്ട് സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാലേ ഇപ്പം ഈ ഉമ്മക്ക് പള്ളി ഫുട്ബോളിന്റെ ക്യാമ്പും കഴിഞ്ഞിട്ട് രാത്രി ഏഴ് ഏഴേകാല് ഏഴര മണിയാവുമ്പോത്തെനിവിടെ ത്തുള്ളണ് ആളെയെത്തി വന്ന് കുളിച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് ഫോണുമാണ്ടിരിക്കും ഇനിയിപ്പൊ ഒരുപ പൈക്കൂടി ലോകകപ്പ്‌ ഇപ്പൊ ഫുട്ബോളുല്ല്യേ അയിക്കൂടെയാ ഫുട്ബോളിന്റെതിണ്ടെന്നുണ്ടെങ്കി പന്ത്രണ്ടണിയായാലും ഒരു മണിയായാലും അതുവരേക്കു ആഫുട്ബോളും കണ്ടിരിക്കാ ഇനിപ്പ മറ്റെന്നാ നാളെ ന്നെ നാളെപ്പ വെള്ളിയാഴ്ച്ചയല്ലേ നാളേം മറ്റന്നാളും ഞാൻ സ് കൊക്കൂല അപ്പൊന്താട അർജന്റീനൻ്റെം പോർച്ചുഗലിൻ്റെം കളിയുണ്ട രാത്രി. ഞാമ്പറഞ്ഞേ അന്റെ അന്നെ ഞാൻ അർജന്റീനൻ്റെ പോർച്ചുഗലിൻ്റെ കളി കാണിച്ച് കണപടിത്തിത്തരാറ ഇക്ക ഇഹ് ഇഹ്
അല്ല ഞാൻ പറ ആയിക്ക എത്ര നേരം ഞമ്മ്ള് ഞമ്മക്കാണെങ്കിൽ ഞമ്മള് ഫോണില് കൊറെങ്ങ നോക്കിയൊക്കെ നമുക്ക് തലക്കും
അമുക്കൊരു ആഹ് ഓൻ്റെ ഇപ്പവിടള്ളന്ന് പറിച്ചിലാണ് ഈ ചെക്കന്മാർ ഒന്നും തലക്കൊരിതും വരണില്ലെ ഒരു പ്രാന്ത് വരണില്ലേ ഞമ്മളൊരു കൊറച്ചു നേരം നോക്കുമ്പോത്തിനന്നെ ഞമ്മക്ക് ഫോണന്നിങ്ങനെ നോക്കി ഒരിത് ചെയ്യുമ്പോത്തിന് എന്തോ ഒരു പോലെ കൊറേ നേര പോക്കണ് ഇത് നേരം വെളുത്തിട്ട് വെയ്കുന്നേരം അവൂളം ഫോണന്ന് കണ്ണെടുക്കാതെ കളിക്കുക ഇതന്നെ പണി
മൂ മൂന്ന് നാല് മണിക്കൂറായിന്ത് ഒരു ഫോൺമല് ഇ ഇരിക്കാൻ തുടങ്ങീട്ട് അത്രയും ഇരുന്നോ നേരെ മറിച്ചൊരു ബുക്ക് ഒരു ബുക്കൊരു അരമണിക്കൂറിലു കൂടുതലെന്താണേ ഒരരമണിക്കൂർ പത്തിനിറ്റോടെ ഓനും വായിച്ച കഴിഞ്ഞ ആ പഠിച്ച് ഒനിത് ആ ബുക്കെടുത്തോ ഉം ബുക്ക് എടുത്തോന്ന് പറഞ്ഞാ പിന്നെ അച്ച അച്ചറൽ വാശിയും വെറുപ്പുവാണെ
ആ അതന്നെ അവരോട് അവരോട് അങ്ങൻ എന്തെങ്കിലും പറഞ്ഞിട്ടിണ്ടെങ്കിയവർക്ക് ഭയങ്കര വാശീം ഈറി ദേഷ്യോം
ഞാ ഇപിന്നെ ഈ മൊബൈലുപയോഗിക്കുന്ന കുട്ടികക്ക് ഒരു ഭയങ്കരൊരു ഇതാവൂല വാശി
ഏഹ് അവരക്ക് ഭയങ്കരൊരു ഇറിറ്റേഷനും അവരു ഭയങ്കരൊരു കുറുമ്പുന്ത്
ആയിക്കോ അതെനിക്ക് പേടിയോരോ വീഡിയോക്കെ കാണുമ്പളേ ഓരോ കുട്ടിയളെ കണ്ടില്ലേ ഇങ്ങനെ ആഹ്
ക്ക് അർജൻ്റായിട്ട് ഒരു കോളുണ്ടാ അ എടുക്കണം
ഓ തന്നെ അന്ദ് ആണല്ലേ പിന്നെന്തൊക്കെ.
ഇത് കഴിഞ്ഞിട്ടില്ല ഇനിക്കറിയാ പക്ഷെ ഇത് അർജന്റ് ഒരു കോളാണ്.
ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശെരി.